ഹലോ ഹലോ. ആഹ് കേൾക്കുന്നുണ്ട്.
ആഹ്.
എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ?
ഓഹ് ഒന്നുവില്ല മഴയാണോ?
ഇല്ല പ്പ ല്ല വെയിലാണ്.
കേക്കാവോ കേക്കാവോ റേഞ്ചില്ല റെയ്ഞ്ചില്ല അത്കൊണ്ടാ.
ആഹ് ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട്.
ആഹ് വിശേഷങ്ങളൊന്നും ഇല്ല ഇവിടെ ഇന്നിപ്പ നല്ല വെയില് തെളിയുന്നു. മഴയൊന്നുവില്ല അതുകൊണ്ടിങ്ങനെ ഉം അവിടെയോ?
ഇവിടെം അങ്ങനെ തന്നെ ഇന്നിപ്പോ നല്ല മ വെയിലുണ്ട്.
വെയിലുണ്ട് ആഹ്.
പ്പൊ രണ്ടു ദിവസായല്ലോ വെയില് ഉണ്ടായിട്ട് ഇപ്പൊ മഴ കൊറവാണ്.
മ മഴ കൊറവ ഇത്തവണ അല്ലേ.
അതെ അതെ മഴ കൊറവാണ് ഇക്കുറി ഇങ്ങന ഇങ്ങനെ പോയാ വെള്ളത്തിന് ക്ഷാമായിരിക്കാ.
വെള്ള. ത്തിന് ക്ഷാമം വരും അതന്നെല്ലേ ഈ സയത്തക്കെ സ്കൂളീ പിള്ളാർക്ക് ക്ലാസ് തൊടങ്ങിക്കഴി ജൂൺ മാസത്തിലെന്ത് മഴപെയ്യണ്ടത
അതാ അതെയതെ ആഹ് അല്ല മഴയുണ്ടാകും. കാ നനഞ്ഞ്ള്ള സ്കൂളി പോക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇക്കുറി അതൊന്നും ഇല്ല. ആഹ് ആദ്യ കാലത്തൊക്കെ അത്. ആദ്യ കാലത്തൊക്കെ നല്ല രീതില് അങ്ങനായിരുന്നു നല്ല മഴയായിരുന്ന് ആ രീതീലുള്ള. സ്കൂളി കൊട ചൂടി പോവാലൊ ഷേ ഇക്കുറി കുട്ടികൾക്ക് കൊടേന്റെ ആവശ്യേ വരന്നിട്ടില്ല.
ഈ ആഹ് വന്നിട്ടില്ല രാവിലെ ചെലപ്പം കാണുവല മഴ വൈകിട്ട്. ഉച്ചക്കാരിക്കും വൈകുന്നേരം വരുമ്പളും മഴയില്ല.
ആഹ് അതെ അതെ.
ആഹ് അതുകൊണ്ട് കൊടേടെ ആവശ്യം ഇത്തവണ വെലുതായിട്ടില്ല.
വല്യ രീതിലില്ല ഇങ്ങനെ പോയ നമ്മ്ക്ക് വെള്ളത്തിനാണ് ക്ഷാമം വരിക.
അതെ ഞങ്ങക്കും അതെ വെള്ളം നേരത്തെ വറ്റും.
ആഹ് ആഹ് കെണറുണ്ടായിരിക്കും.
കെണറ കെണറ ഉം അതിലെ വെള്ളം പറ്റ്ന്നതാണേ. ഇത്തവണ വേന ഉം വേനൽക്കാലം മൂന്ന് മാസത്തോളം മൂന്ന് മാസത്തോളം ഞങ്ങക്ക്. വെള്ളവില്ലാരുന്നു എന്ന് വെച്ചാ കുടിക്കാൻ മാത്രം ഒള്ളത് കിട്ടും ബാക്കി ആവശ്യത്തിനുള്ളതൊന്നും ഇല്ലാരുന്നു.
എന്നിട്ട് എന്താ ചെയ്യല് ലൈൻ വെള്ളം ഉണ്ടോ പൈപ്പ് ലൈൻ ഉണ്ടോ?
ഇപ്പ ഇവ്ടെ ഇല്ല നമ്മടെ തൊട്ട് താഴത്തെ വീട്ടിലെ ചേച്ചിക്കൊക്കെ ഈ പഞ്ചായത്ത് വെള്ളം ഒള്ളത് കൊണ്ട് അവര് നമ്മക്ക് വീപ്പേലോട്ടടിച്ചു തരുവാരുന്നു.
ഓഹ് ഓഹ് ബുദ്ധിമുട്ട് വെള്ളത്തിന് വെള്ളം ഇല്ലായ്ഞാലുള്ള ബുദ്ധിമുട്ട്.
അതെ അത് നമ്മള് എടുത്തോണ്ട് വരണ്ടേ പിന്നെ ക ബാത്റൂം ആവശ്യത്തി
ബാത്റൂം ആഹ് എല്ലാത്തിനും വേണൊല്ലോ വെള്ളം പിന്നെ എടുത്ത് കൊണ്ട് അതിനായിട്ടും. യ്ക്ക് കൊണ്ട് ബക്കറ്റിലായിട്ടൊക്കെ കൊണ്ട് വരണ്ടെ.
ആഹ് അതെ.
ബുദ്ധിമുട്ടാണ് പക്ഷേ ഇങ്ങനെ പോവുകാണെങ്കില് ഇപ്രാവശ്യം എല്ലാരും ബുദ്ധിമുട്ടിലാരി
നേരത്തെ ബുദ്ധിമുട്ട് വരും ഇത്തവണ ഡിസംബറ് തൊട്ടേ ആഹ്
അതെ അതെ വരും
ഉം ആഹ്
ഫുഡൊക്കെ കഴിച്ചോ
ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പം കൊച്ചിന് ട്യൂഷനുണ്ട് താഴോട്ട് എറങ്ങി മവിടെ അടുത്തൊരു കൊച്ച് പഠിപ്പിക്കുന്നൊണ്ട് അങ്ങോട്ടൊന്ന് പറഞ്ഞു വിടാനായി റ്റ കുളിക്കാൻ പറഞ്ഞിട്ട് നിക്കുന്നു ഉം
അമ്പത്തെ ക്ലാസ് അന്ന് ശനിയാഴ്ച ആയിരിക്കൂല്ലേ അവധിയാണോ
ആയില്ല അവധിയാ അവധിയാ ആഹ് ഉം അല്ലെങ്കി മൂന്ന് പേരൊണ്ടേ മൂത്തയാള് നേഴ്സിംങ്ങ് പഠിക്കുവാ എളയാള് രണ്ടു പേര് ഒരാള് ആറിലും ഒരാള് നാലിലും
ഓ ഓ
ആറിൽ പഠിക്കുന്നവക്കാ ട്യൂഷൻ നാലിൽ പഠിക്കുന്നത് തന്നെ പഠിച്ചോളും മറ്റേ പുള്ളിക്കാരിക്ക് ഇച്ചിരി മടിയാരുന്നു ഈ കൊറോണ ആയിരുന്നുവര് ക്ലാസ് തുടങ്ങി രണ്ടാംക്ലാസ്സിൽ എങ്ങാണ്ടാ ആദ്യ സ്കൂളിൽ പോകുന്നേ
ഓ ആഹ് കൊറോണ ടൈമില് ആയിരിക്കൂല്ലേ
അക്ഷരങ്ങള് പഠിച്ച് നേഴ്സ് അംഗൻവാടിന്ന് പഠിച്ച് വന്നേ യു കെ ജി കൊണ്ട് ചേർത്ത് കഴിഞ്ഞപ്പം ക്ലാസ്സില്ലാരുന്നു പിന്നെ രണ്ടാം ക്ലാസ്
അതെ അതെ ആഹ് ആഹ്
അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാരുന്നു
ബുദ്ധിമുട്ടല്ല ഞമ്മക്കാവുമ്പോ ഞമ്മൾ ആഹ് എൽ കെ ജി യു കെ ജി ഒന്നാംക്ലാസ്സിലാണ് ഞമുക്കാ അക്ഷരം തിരിഞ്ഞ് വരേണ്ട ടൈമ്
അതെ ആഹ്
അതെ അപ്പോ കിട്ടാനാ പിന്നെ പിന്നെ ഒന്ന് കൂട്ടി വായിക്കണ്ട ടൈമായില്ല രണ്ടാം ക്ലാസ്സായപ്പോത്തിന് ആയി തൊടങ്ങീല്ലേ
ആയി തുടങ്ങി പക്ഷേ ഇവരായില്ല ഈ പിള്ളാര് എന്ന് വെച്ച് ഇവർക്ക് ന്നെ പിന്നെ എന്നാ ഈ ഒ എന്നാ യു കെ ജി തൊട്ടുള്ള പോലെ പഠിപ്പിച്ച് തന്നല്ലോ പോവുന്നേ ഇവര് രണ്ടാം ക്ലാസ്സാ
അതെ അതെ പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള വറ് ക്ലാസ്സുകളല്ല അതൊന്നും വല്ല ശ്രദ്ധിക്കാൻ കഴിയൂല
ദാ കേട്ടാ കേട്ടു
അത്രേം ആഹ് അത്രയേ ഒള്ളു കൊറോണ ടൈമിലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ
ആഹ് അതുകൊണ്ട് പിന്നെ ആഹ് ട്യൂഷന് വിട്ടതാ അന്നേരം കൊറച്ചൊക്കെ ഇപ്പം മാറ്റം ഒണ്ട് പോവക്ക് പോവാൻ തൊടങ്ങിയപ്പം അല്ലെങ്കി വായിക്കാനും അറിയത്തില്ല എഴുതാനും നല്ലപോലെ അറിയും ത്തില്ല ഭയങ്കര പാടാരുന്നു അറ്റപ്പറ്റയൊക്കെ
ത്തങ്ങളും കാര്യങ്ങളും തിരിഞ്ഞ് കിട്ടിയാപിന്നെ പ്രശ്നല്ല പിന്നെ ചെറുതായിട്ടൊക്കെ അവര് ഇങ്ങ് വായിച്ച് റെഡിയായി ക്കുണു ഒക്ക ഒന്ന് റെഡി ആയി കിട്ടണം അദ് ഇതാ ഒന്ന് രണ്ട് ക്ലാസ് ക്ലാസ് പോയിത്തെങ്കിലേന്നെ അറിയുള്ളൂ അല്ലാതെ ട്യൂഷന് പോയി അമ്മള് ഓൺലൈനായിട്ട് പഠിച്ചിട്ടൊന്നും കാര്യ ഇല്ലാ
ഇല്ല ആഹ് കൊച്ച് യു കെ ജി പോയി ഒന്നിലും പോയി അതുകൊണ്ട് ഇപ്പോ നാലിലായി പക്ഷേ അവക്ക് നല്ലോണം എഴുതാനും അറിയാം വായിക്കാനും അറിയാം അറിയാം ഉം അതെ
ഉം വേറെ എന്തൊക്കെയാ
വേറെ ഫുഡ് ഇനിപ്പം നാല് മണിക്ക് ചായ ഉച്ചക്ക് ചോറ് ചോറും സ്പെഷ്യലൊന്നും ഇല്ല രസോ അങ്ങനെയുള്ള കറികളൊക്കെ ഒള്ളൂ ഞമ്മള് വെജിറ്റേറിയൻ ആണേ
ഓ ആഹ് ആഹ് അപ്പോ ഉപ്പേരികളും കാര്യങ്ങളൊക്കെ എന്റെ രീതിലുണ്ടാവും
അതൊക്കെ ചെലപ്പളങ്ങാനും മേടിക്കും എന്നും എന്നും ഇല്ല പിള്ളാർക്ക് വല്ല ബിസ്ക്കറ്റോ റെസ്കോ അങ്ങനെയുള്ളതൊക്കെ
ആഹ് ആഹ്
ഉം പിന്നെ ഉം നിന്നാ നാലുമണി ഇനി ഇപ്പ ചായ എടുക്കണം കുടിക്കണം
ആഹ് എന്തേ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കോ
ഓ അങ്ങനെ ഒന്നും ഇല്ല ചായ കുടിക്കും പിന്നെ ചക്ക പറിച്ച് വെച്ചിട്ടുണ്ട് അത് വെട്ടിപ്പെറക്കി പുഴുങ്ങണം
ആഹ് ആഹ് ആഹ് അവിടെ ഇണ്ടാക്കല്ണ്ടാവില്ല ചക്കേം മാങ്ങേക്കൊണ്ടോ കൃഷി
മാങ്ങ തീർന്നു കൃഷിയല്ല മാങ്ങ നമ്മുടെ ഇവിടെ ഇല്ലേലും ഇഷ്ടം പോലെ ഈ ഭാഗത്തുണ്ടാരുന്നു ചക്ക ഈ
ആഹഹ്
ഉം പ റിച്ചെല്ലാം വെച്ചിരിക്കുവ ഇനി വെട്ടിപ്പറുക്കി എടുക്കണം
ആഹ് ആഹ് അതരു പണിയാണ് നമുക്ക് ചക്കയൊക്കെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അത് വെട്ടി ഉണ്ടാക്കിയണമൊക്കെ കൊറച്ച്
ആഹ് ആഹ് അതെ അന്നേരം നമ്മുക്ക് ഇവിടെ തൊട്ടപ്രായ ഒരു എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ ചുമ്മാ പറമ്പിലോട്ട് ഇരുന്ന് വെട്ടും ഞങ്ങൾ രണ്ടുപേരും കുടെ പെറുക്കി എടുക്കുന്ന കൊണ്ട് എളുപ്പമുണ്ട്
ആഹ് അങ്ങനൊവുമ്പോ പ്രശ്നല്ല രണ്ടു പേരൊക്കെ ഇണ്ടാവുമ്പേ നിങ്ങളെങ്ങെനെ ഉപ്പേരി അങ്ങനെക്കലാണോ പച്ചമുളൊക്കെകിട്ട് അങ്ങനെ വെക്കലാണോ അതോ
പ പച്ചമുളകിട്ട് തേങ്ങായൊക്കെ അരച്ചു വെക്കല്ലേ പുഴുങ്ങന്ന് പറയും ജീരൊകെടുവേല ഞങ്ങള് തേങ്ങ വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ഇട്ട് മുളകൊക്കെ അരച്ച് ചക്ക പുഴുങ്ങിയെടുക്കും ആഹ്
അപ്പൊ അങ്ങനെ ടേസ്റ്റ് ആയിരിക്കൂല അങ്ങനെ ഇവിടെ വെക്കാറില്ല ആഹ് പിന്നെ വേറെന്താ രാത്രികക്കൊക്കെ എങ്ങനെയാ വൈകുന്നേരം ഉണ്ടാക്കും
ചൊഴി പുടെ ഡക്കാ പഴുങ്ങുകവാണെങ്കി അത് കൂടെ വൈകീട്ട് മതി
ആഹ് അത് മതിയാവും പിന്നെ രാത്രിയാ നമുക്ക് ഉച്ചക്ക് കയിക്കണ്ട അത്ര ഭക്ഷണം ഒന്നും രാത്രിക്ക് വാണ്ടല്ലോ രാത്രി കൊറച്ച്
ആഹ് വേണ്ട വേണ്ട ആഹ് ആഹ് അതെ ആഹ്
അതെ അപ്പൊ പിന്നെ എന്താ വല്ലാതെ ആവശ്യം പിന്നെ വൈകുന്നരംക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി ഭക്ഷണേ വേണ്ട ആ രീതിയാണ്
വേണ്ട ആ നാല് മണിക്കൊക്കെ വല്ലം കഴിച്ചാ വൈകിട്ട് വെക്കത്തില്ല
ആവശ്യക്കത്തില്ല
ആഹ്
പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് അച്ചനൊക്കെ ഉണ്ടോ
അച്ഛനില്ല അമ്മയും എന്റെ ഹസ്ബൻന്റിന്റെ അമ്മയും ഹസ്ബൻ ന്റും ഞാനും പിള്ളേരും
ആഹ് ആഹ് പിന്നെ വേറെന്തൊക്കെയാ ഇന്ന് പോണ് കൊഴപ്പൊന്നുംല്ല മഴയൊന്നും ഇല്ലപ്പ ഹലോ
ആഹ് പക്ഷെല്ചന്ന് പിന്നെ രാവിലെ ക്കെ നല്ല മ ആ അവിടെ നല്ല ചൂടാണ് ഇപ്പൊ കാരണം രാവിലൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് കണ്ടിരുന്നത് അപ്പ മഴ ഒ യിച്ച് പോയ പോലെയാണ് നല്ല രീതിൽ മഞ്ഞായിരുന്നുന്ന്
അന്നേരം തണുപ്പുണ്ടോ
ആഹ് ഇവിടെ തണുപ്പൊന്നുംല്ല ഇവിടെ ചൂടാണ് ആ രാവിലല്ല ഇല്ല രാവിലെ ആ മഞ്ഞുണ്ടായിട്ട് വല്യ ആ അതെ അതെ ചൂടാണ് തണുപ്പൊന്നുല്ല വേനൽ പോലെ തന്നെയാണ് ഇപ്പോഴും അതിന്ന്ന് പോപ തണുത്തു വന്നിട്ടില്ലല്ലോ ഇപ്പൊ മഴയില്ലാത്തൊണ്ട് തണുത്ത് വന്നിട്ടില്ല പിന്നെ ചെടിയൊക്കെ ഉണ്ടോ വീട്ടില് ചെടികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ ഉം ചെടികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ ഏഹ് എന്താ നമ്മള്
കൊറച്ച് കൊറച്ചൊക്കെുണ്ട് ഈ വെള്ളം നമുക്ക് വേനൽ കാലത്ത് തീർന്ന് പോന്നൊണ്ട്
ആഹ് ആഹ് അതുകൊണ്ടൊന്ന പ്രശ്നാണ് നമക്ക് അതിനായിട്ട് നല്ല രീതിയിൽ വെള്ളം വേണം വിളവ് വേണം ഒക്കെ വേണല്ലോ
ചെടികളും കൊറച്ചുണ്ട്
ആഹ് ആഹ് ആഹ് ഇവിടെണ്ട് ഇലച്ചെടികളാണ് കൂടുതലും ഹലോ
വെള്ളം നം മക് വേനക്കാലത്തില്ല
ആഹ് എലച്ചെടികൾക്ക് വെള്ളും സൂര്യപ്രകാശൊന്നും വല്യയ രീതിയില് വേണ്ട
വേണ്ട വേണ്ട ആഹ്
അങ്ങെ വേണ്ട അതുകൊണ്ട് ഞാ കൊഴപ്പല്ല മറ്റത് ഇവിടെ പർഞ്ഞ വലിയ രീതിയിൽ വെയില് കിട്ടാതെ വെ രൂല മരങ്ങളൊക്ക ഒണ്ട് അതുകൊണ്ട് ഇവിടെ എലച്ചെടികളേ ഒള്ളു നമുക്ക് പൂവിട്ണേച്ചാ നല്ല രീതിയില് വെയില് വേണല്ലോ ചെടികൾക്ക് ആഹ് അപ്പ അങ്ങനെ പിന്നെ വെള്ളം കൊർച്ച് മതി നമുക്ക് അകത്ത് വെക്കാം എല്ലാത്തിനും പറ്റുന്നത്
ഉം അതെ ആഹ് ഉം ഉം
റൈഞ്ചിന്റെ പ്രശ്നണ്ടോ അതോ എന്റെ പറയുന്ന കേൾക്കുന്നുണ്ടോ ആഹ് എൻക്കും തോന്നുന്നുണ്ട് കട്ടി ആഹ് കട്ടായി പോ കട്ടാവുന്ന്ണ്ട് പ്പ സൗണ്ടിന് ചെറിയ പ്രദശ്നങ്ങളുണ്ട് ആഹ് ആഹ് ആഹ് അല്ലെ എന്റെ ഇതില് വൈ ഫൈ ആയതോണ്ട് ഞാൻ പ്പൊ അങ്ങനെ കൊറവ്ണ്ട് ഏ സംസാരത്തിലൊക്കെ ഇപ്പൊ രണ് രണ്ട് ഭാഗത്തുണ്ട് പ്രശ്നങ്ങള് തോന്നുന്ന്ണ്ട്
ആഹ് അതെയതെ ആഹ്
പിന്നെ വേറെന്തെക്കെ
വേറെ പ്രത്യേകിച്ചെന്നാ വിശേഷങ്ങളൊന്നും ഇല്ല ഇങ്ങനെ യൊക്കെ എല്ലാരും പോകുന്നു ഉം
ങ്ങളെ വീട് എട്ത്തതാണോ അതോ
നമ്മെളേയാ
തറവാട് വീടന്നെ ആഹ്
പുതിയതല്ല പഴയത്
പഴയ വീട്ടില് അല്ല ആക ഒരു മകനെ ഇണ്ടായിട്ടൊള്ളൂ
ആഹ് പെങ്ങമ്മാരുണ്ട് രണ്ടുപേര് അവരെ
കെട്ടിച്ചു പോയിട്ടുണ്ടാവും ആഹ്
ട്ടിച്ചു വിട്ടിരിക്കും ആഹ് ഉം
ആഹ് അപ്പൊ വീട്ടില് വീട് ഇട്ക്കേണ്ട ആവശ്യോന്നും ഇല്ല
പഴയതാ
പഴയതാണാ അല്ല ഇനി മകന് മകനില്ലേ
ആഹ്
ഹലോ
പെമ്പിള്ളാരാ
മക് ആഹ് പെൺപിള്ളാരല്ലേ അല്ല മക്കള് മകനൊക്കെ ഇണ്ടെങ്കില് പിന്നെ അവരെടുത്തോളും ന്ന് വിചാരിക്ക്ണ് നമു ക്ക്പ്പ അത് മതിയല്ലോ
ആഹ് അതെ അതെ ആഹ് പക്ഷെ ഇല്ല നമ്മക്ക് പെൺപിള്ളാരാണൊള്ളത് അതുകൊണ്ട് ആഹ്
ഇന്നാ ശരി ന്നാ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ എന്ന ആഹ് ശരി